ഹലോ ഹലോ
ഹലോ
ഹലോ
ഹലോ ഓ കേൾക്കുന്നുണ്ട്
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ
സുഖം അങ്ങനെ പോണ്
ഓക്കെല്ലേ ഫ്രീ ആയോ പണിയൊക്കെ ഒതുങ്ങിയ വീട്ട്ത്തെ
പണിയൊക്കെ കയ്ഞ്ഞു
ക്കല്ലേ കൈ ചോറും കറിക്കായോ
ഓ ചോറ് കറായിട്ടില്ല ചോറായിന് കറിണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങേന്
ചോറ് വേവണെള്ളൂ
ഏഹ് ഏഹ് ആഹ് ആഹ്
അട്പ്പത്താണ്
അടുപ്പത്താണിതേ ഇന്ന് രാവിലെ നല്ല മഴായിരുന്നു ഇപ്പൊ വെയില് വന്നണ്
ഉം ഇവിടെം വെയില് വന്നിട്ടൊന്നുല്ല മഴൊന്നു നിന്നക്കൂണു ഇന്നലെ രാത്രി തുടങ്ങിയതാ മഴ
ആഹ് രാത്രി ഒന്നും വിടമഴയില്ല രാവിലെ ഒരു ആറ് മണി ഒക്കെ ആകുമ്പം നല്ല മ മഴേണ്
അത് ഇന്നലെ രാത്രി തുടങ്ങിയതാണ്
ഏഹ് രാത്രിയില്ലേന്നിവിടെ
ഇന്നലൊക്കെ നല്ല വെയിലാരുന്നു ഇന്നലേം മിനിഞാന്നൊക്കെ
ആഹ് ഇന്നലെയും മിനിഞ്ഞാന്ന് രണ്ട് മൂന്ന് ദിവസം പ്പൊ നല്ല വയിലായിന്
ആഹ് രണ്ടു ദിവസം നല്ല വെയിലല്ലാരൂന്ന് ഇന്ന്പ്പ മയയൊക്കൊ ഒന്ന് പോയി വെയില് വന്നിട്ടുംല്ല എന്നര് വെളിച്ചണ്ട്
ആഹ് ചെറുതായിട്ട്ങ്ങനെ വെയ്ല്ണ്ട് അയിന്റെടേ മയ വെര്നൂണ്ട്. പെയ്യ്ണില്ല ആഹ് മയക്കാർ മൂട്ണൂണ്ട്.
ഞ്ഞിന്താ ഉച്ചക്കെന്താ ഫുഡ്
കറി ഒക്കെ കറി മീന്ണ്ട് മീന് മസാല
മീൻ കറിയോ മീൻ പൊര്ച്ചേ മ്
പിന്നെ ആഹ് കറി വേറെ. കറി പപ്പായ കർമൂസണ്ട്.
ആഹ് അത് താളിക്കേ അതോ തേങ്ങര്ച്ച്ട്ടോ
മ് താളിക്കലാണ്. തോ തേങ്ങര്ച്ചതങ്ങനെ ഇഷ്ട്ടല്ല.
ആഹ്
ചെൽപ്പ പരിപ്പ്ട്ട് വെക്കും. അങ്ങനാവ്മ്പോ തേങ്ങര്ക്കും.
ഞാൻ ചോറ് പോവ്ണ്ട്. കറിക്കൊന്നും ക്ക്ട്ടീട്ടില്ല.
ഏ ഒന്നും കിട്ടിലെ? ഏ ഏ മീനൊന്നും കിട്ടിലെ? എ ഏ
മീനു വന്ന്ട്ടും കാര്യല്ല എന്താ വെല ചെല മീനാളമ്മക്ക് പറ്റൂല.
ലേണ് ഇപ്പ ചെറ് ചെറ് ചെറ്മീന്കളാള്ളത്.
അപ ചെര്യേ മീനക്കെ ക്ട്ട്യാ വല്ലെ വത്തളൊക്കെ ക്ട്ട്യാ അന്നത്തെ ദിവസം പോയി.
ഇന്നലെ കിട്ടീന് ഇൻക്ക് വത്തല് അപ്പ ഇന്നൽത്തന്നെണ്ട്ന്ന്.
ആഹ് അതണ് നന്നാക്കി പൊരിച്ച് പാത്രത്തില് ആക്കി കൊട്ത്ത വേം കയ്യും.
ആഹ് ആഹ് നന്നാക്കാനാണ്
നന്നാക്കാനാ പണി
ഇല്ല ഇല്ല നന്നാക്കല് കിടൊന്നുല്ല പൊരിച്ച് വെച്ചാല് മ് അത് ശെരിയാ മ് കൊർതോൽക്ക് ട്ടാ
കൊട്ന്നൊൽക്ക്ട്ടൊ മ് വേറെന്തൊക്കെന്ന്ട്ട് വിശ്
വേറെന്താ ഇല്ല വർക്കൊന്നും ചെയ്യ്ണില്ല. ഇവടെ വീട്ട്ത്തെ ജോലി പണ്യയ്ട്ട് ങ്ങനെ ഓ ഓ സാലറില്ല. സാലറി ഇങ്ങനെ ഇതിലങ്ങനെ പിന്നെ തിലിങ്ങനെ പർഞ്ഞണ്ടീന്നു. സാലറി ണ്ടാവുന്നൊക്കെ വെർതേ പറയാണ് മ് മ്
ആഹ് ങ്ങൻത്തെ ഓരോരോ ഉത്തരവ് വന്നീര്ന്നു.
ആഹ് ഉത്തരവ് അങ്ങനെ തില്ങ്ങനെ
ഓല് ആഹ് ഓല് പറയാണ് ഇവടെ സാലറി ചോയ്ച്ചാ പറയും പിന്നെപ്പ ഞാൻ ന്റെ സാലറീലാജ് ജീവിച്ച്ണത് ന്
ണ് പറയാ
അന്റെ വാപ്പ കൊട്ന്നര്ണ് ണ്ടോ അനക്ക് ഇട്ക്കാനും ത്ന്നാനും കുട്
മ് മ് അത അത് ഞമ്മക്കിഇഷ്ട്ടമ്പോലെ പണ്യാണല്ലോ രാവിലെ മുതല് എന്നും ഇതന്നല്ലേ
ഞാൻ നെൽ സാലറി തരാം പക്ഷെ പണി കറക്റ്റന് അല്ലാതെ തുണി കുപ്പായൊന്നു ണ്ടാവൂല മ്മാക്ക് പഷേ സാലറി രാ
അവ തുണിപ്പായണ്ടാവൂല
ഡ്രസ്സ് ണ്ടാവൂല അല്ലേ നമ്മള് പറേണ സാധനങ്ങള്ണ്ടാവൂല പൊർത്തോണ്ടോവൂല. അതൊന്നുല്ല സാലറി തരാ ആ സാലറി തെരാ പെർത്ത്കൊണ്ടോവൂല അവടെ പോണന്ന് പറയേ അല്ലെങ്കി അത് കൊണ്ട്രോ പൊറോട്ട കൊണ്ട്രോ ചിക്കകൊണ്ട്രോ മന്തി കൊൺരോ ത്ന്നും ചോദിച്ചാൻ പാടില്ല
അപ്പ പിന്നെ അതാ നല്ലത് ലേ സാലറി കിട്ടണ്ട അതന്നെ
ഉം അപ്പൊ നിനക്ക് മാ ദിവസത്തിന് എത്രയാച്ച പറഞ്ഞോ അതെന്താച്ച തരാം പിന്നെ ഇങ്ങട്ട് പിന്നെ ഒന്നും ചോദിച്ചാൻ പാടില്ല.
ആ ആ ആ ആ.
ഉം കല്ല്യാണത്തിന് പോരോ അന്റെ വീട്ടില് പരിപാടിണ്ട് പോരാ അ ഒന്നും ചോയിച്ചാ പാടില്ല
സാലറി വാങ്ങി
സ്ഥലം വങ്ങിട്ക്കാ
സാലറി വേണ്ടപ്പോ ആ അത് വേണ്ട അല്ലാതന്നെ നല്ലത്.
അതാ
അപ്പ ഇന്നോട് ചോയിച്ചും സാലറി വേണ്ടേ ന്ക്ക് ഇന്നത്തെ കൂലി എത്ര ചോയിച്ചു ആ ആ. ഞ്ഞ് അത് പറഞ്ഞോണ്ടില്ലേ ആ ആ ആ.
ഉം ഇപ്പ മ്മക്ക് സാലറി ഇല്ലാതെ കെട്ടിയോന്ങ്ങനെ ഓല് തര്ന്നേതേ ട്ട് ജീവിച്ചാ നല്ലത്.
അതാ നല്ലത്.
പുറത്തക്കെ പോകുമ്പോ എന്ത്യാ അനക്ക് തരന്നെന്ന് എന്താച്ചാഅനക്ക് വാങേ തിന്നേ കുടിച്ചേ എന്താച്ചാ ചെയ്യാ ഞാനുംന്റെ കുട്ട്യാളെ അങ്ങനെ
ഇങ്ങനെ പോയ്കോട്ടെ റിംആ ആ ആ ആച് തന്നെന്
ഉം ആ അതന്നെ ണ് ചെല്ലാൻ കയ്യ ഇനി അഥവാ ഞങ്ങളൊപ്പം പോരാ ണങ്കി അന്റെ പൈസ ഇജ് ട്ക്കും മാണം.
ആ ആ അഹ് ഒരെല് കൂട്ടൂല. ആ അഹ് ശരിയ. ഏ
ഉം ഇൻക്ക് സാലറി വേ
ഉം സലറി വേണ്ട അതന്നെ നല്ലത് ഞമ്മള് വീട്ട്ത്തെ പണി ആയിട്ട് നടക്ക.
മറ്റേ സാലറി യിച്ചീനു ഇപ്പൊ ഇന്നോട് ഇങ്ങട്ട് ചോയിച്ചുംഅനക്ക് സാലറി വേണ്ടേയ്ച്ചും അൻക്ക് സാലറി തരാണ് ലാഭംന്ന്.
ആ ആ ന്നാ ഒന്നും കൊണ്ടര്റ്റല്ലോ.
ആ ഒന്നും കൊണ്ടരണ്ടല്ലോ പിന്നെ നമ്മള് ന്തേ സാലറിക്കല്ലേ പണി ട്ക്കല്ലേ അപ്പോ ഇമ്മൾക്ക് ചീത്ത പറയാൻ പാടില്ല അവടെ പോയി ചോ ചോയിചാൻ പാടില്ല എപ്ലളാ വരാ ചോയിക്കാൻ പാടില്ല ഒന്നും പാടില്ലത്രെ ജോലിക്കാരിയാണ്.
ആ അതെ സ ആ. പൈസ ഇങ്ങട്ട് നമക്ക് ത് വാങ്ങല്ലേ നമ്മള് ഉം ഉം
ഒത്തിരി വെട്ടിക്കുമോ ജോലിക്കോണമാതിരി ഇവിടെങ്ങനെ നേരം വെളുത്തിട്ടില്ല ഇടുക്ക
ഇല്ല അതു വേണ്ട ഉം ഉ അതെ.
എന്നിട്ട് എന്തെങ്കി ങ്ങള് എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ പഠിക്ക ങ്ങളെ താല്പര്യം.
താല്പര്യം പറഞ്ഞാല് അങ്ങനെ ടൈലറിങ് അങ്ങനെ ചെറുത അങ്ങനൊക്കെ ഇങ്ങനെ. ചെറുതായിട്ടൊക്കെങ്ങനെ അടിക്കും ആ ചെറുതായിട്ട്ങ്ങനെ അടിക്കും.
അവന് അല്ലതൊക്കെ ചെയ്യൂല്ലേ
ആ ആ അതെ അതെ ആ അങ്ങനെക്കെ ചെയ്യും.
എനിക്ക് ടൈലർ ചവിട്ടാന്ന് അറിയാം പക്ഷെ ഞാൻ ചെയ്തോക്കിട്ടില്ല.
ഹ ചെയ്തോക്കില്ല ഇവിടെ മെഷീൻ ഉള്ളൊണ്ടേ അപ്പ അങ്ങനെ ചെറുതായിട്ട്ങ്ങനെ.
ആ ഞാനും തന്നെ ചെറുതായിട്ട്ങ്ങനെ ചവിട്ടാന് അറിയും. നമ്മൾ നോക്കിട്ടില്ലന്ന നമ്മളെ മാക്സി കാര്യങ്ങളൊക്കെ ഷെയ്പക്കാനറിയും. ആഅയിനൊക്കെ അറിയും അല്ലാ അയിനൊക്കെ അറിയആ തന്നെ അല്ലാതെആനമ്മള് വെട്ടി അടിക്കാനൊന്നും അറിയില്ല.
അല്ലല്ലേ ആ ആ. ചെറുതായിട്ട്ങ്ങനെ ഇതാക്കള്ളു അങ്ങനെ പിന്നെ പുറത്ത് പോയി അങ്ങനെ അങ്ങനെ പുറത്തു പോണത് ഇഷ്ടോല്ല ഇനിക്കല്ല ഹസ്ബന്റിന് അങ്ങനെ താല്പര്യല്ല അപ്പൊ പിന്നെ അങ്ങനെ
ഞാനും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല നമ്മള് സ്വയം ചെയ്യുന്നതാണ് ചെല വിചാരിച്ച് ങ്ങനെ നമ്മള് ഇരുന്നാല് കിട്ടും ചെയ്യുംമഴ നിക്കണില്ല.
ഉ. പിന്നെ..
വേറെ ഞ എന്നിട്ട് ഞാൻ വിചാരിക്കുന്നു അവനാന് എന്തെങ്കലും ചെറുതായിട്ട് അങ്ങനെ കുട്ടികളെ ഫൊമ്മക്ക്. തയ്ക്കനോ എന്നൊക്കെ നോക്കണംന്ന് വെട്ടാനറിയില. അടിക്കാന് പിന്നേും കൊറെൊക്കെ
ആ, പിന്നെ അമ്മള് പോയി. പഠിക്കണം ആ. ങ്ങനെ ഒരു മണിക്കൂർ. രണ്ട് മണികൂറോക്കെങ്ങനെ എന്തല്ലക്ക് തന ക്ലാസ്ണ്ട് അങ്ങനെ. പോയി ഹസ്ബന്ഡ് ജോലി കഴിഞ്ഞ്. വന്ന്
ആ, നൈറ്റ് ടുട്ടി എര്കുലേ
ആ, നൈറ്റ്. അ. മൂന്ന്. മണിം. നാല്. മണിം
ഉം ആണല്ലേ-
ഹസ്ബന്റിനെന്താ
ഇവടെല്ല. പ പൊറത്താണ്
ഏ, പൊറത്താ
ഉം, കൊറച്ച്. ജോലിയാണ്. അങ്ങ്. അല്ലേ ലി. ജിദ്ധിലാണ്. കൊർ രാജ്യം തന്നെ
ആഹ്, അതങ്ങനെലേ
ഉം ഒരു വർഷം കഴിയും. ഹ്. ഒരു വർഷം അന്നര വർഷം. കഴിയും
ആഹ് ആഹ്
ല്ല വിടെണ്ക്കണത് ആ, മക്കൾ സ്കൂൾ. പോയിപ്പോ. ഫ്രീയണ് ഫ്രീച്ചാൽ. നമ്മളെവീ ലേ. അടിച്ചല് തൊടക്കല് മോർൽ. അങ്ങൻത്തെ പണിളൊക്കെണ്ടാര്ന്ന്
ആ ആ ആഹ് ആ പണികളുണ്ടാ. ആ. എന്റെഹ്. തൊടക്കല് യ്ഞ്ഞ്. തൊട ൽ. പിന്നെ രാവിലെ നേഗ തൊട കും.. പിന്നെ അങ്ങനെ നേര വൈകിയാല് അങ്ങനെ നി
കയിഞ്ഞ അന്ന് മൂ രണ്ട് മണിയാണ് തിര്ബി കുളിച്ചു കേറ നാർത്തെ കഴിഞ്ഞ പന്ത്രണ്ടണി ആവുമ്പോത്തിന് കഴിയും ചെയ്യും അയ്യോ ന്നെ തിരുമ്പി കുള്ച്ച് പൗഡർ ഇട്ടവടക്ക അതറീല
ആഹ്. എ. ആഹ്. അപ്പൊ പിന്നെ അ അല്ലെങ്കിൽ ലേ. രണ്ട് മണിയൊക്ക ആവു കുളിക്കണങ്കിൽ ഒക്കെ രണ്ട് മണിയൊക്കെ ആവു
ആ അതാവും ഇന്റെയാവും
പിന്നെ അയൽവാസിന്റെടുത്ത്ക് ഒന്ന് അങ്ങനെ
അയിലൊ ഓയാളെ കണ്ട പിന്നെ ഓരോട് വർത്താനം പറഞ്ഞു നിന്ന
ആ ആ ആ
അ എവ്ട്കേല് പോവാണ്ടെങ്കി നാർ ത്ത എല്ലാതു. അടിച്ചലും. തൊടക്കലും മോറലും ചോറും കറിയും എല്ലാം
ആന്, എല്ലോം കഴിഞ്ഞ് പോവും ആഹ് വീട്ടികൊക്കെ. പോവാണങ്ങെ എൻകെ നെ വേഗം കയ്യും. ഉം
എങ്ങട്ടേലക്കെ പോവാനൊരുങ്ങന്റെ. ഹസ്ബൻറ്. പോയിച്ചു എങ്ങനെ പോവാ അന്റെ രണ്ട്.. മണിവുലെ
വാണങ്കി വേകൈയു
ആഹ് വാണങ്കി. വേക്കയ്യും നമ്മളിങ്ങനെ വെറുതെ. എന്ന് പ്പത് എപ്പോത്തെ വെറുതെങ്ങനെ. നാർത്തെ കാലത്തെ
ആ ആഹ് അങ്ങനെഎന്നും കഴിഞ്ഞാലുന്ന്. വിചാരിച്ചു പോകാണ്ടാവാ. കഴയുമ്പോ. എന്നുംഅങ്ങനെ കയിഞ്ഞാലെന്ന്. വിചാരി
ഞ്ഞോന്ന്‌. അഥവാ നാർത്തെ കയിഞ്ഞ ചോയിച്ചു ഇന്നെന്താ ഒ വേഗന്നണെക. ന്നട്ട്ങ്ങണ്ട് പൊ തട്ടിപ്പെടഞ്ഞ് എന്തേലും കാട്ട എന്നട്ട് വെറ്തെ ഫോൺമേ കൾച്ചി
ആഹ്, ആ. ഹ്. ഫോൺമെകൾച്ചിരിന്നാലെന്നെ. സമയം പോണത് കാണുല്ല്യ യെ
ആഹ് സമയം പോണത്. കാണു
ഒരു കോള് കോള എരിയ അങ്ങനെയൊക്കെകുമ്പോ തീരെ സമയം
ആഹ് ആഹ് നമ്മളൊക്കെ സംസാരിച്ച് അങ്ങനെ നിക്കും പിന്നെ വെറുതെ കൊറെ അറിയില്ല കണ്ട് ടൈമ്കളയും അതെന്നെ മെയ്ൻ നമ്മക്ക് ന നമ്മളെ സമയം കളഞ്ഞിട്ട് മറ്റുള്ളവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കും
പൈസ ഉണ്ടാക്ക അതാണ് ഉുള്ളത്
ഉം നമ്മളെ സമയം പോണ നമ്മള് അറിയുന്നില്ല
അപ്പൊ ശരി ഓക്കേ എന്നാല് ആഹ് ആയിക്കോട്ടെ ശരി